ആ കണ്ട്ല്ലേ ഞാനൊരുതവണ വിളിച്ചിണ്ടായിനു പക്ഷെ എന്തോ
കിട്ടിയില്ലല്ലേ ഏ ആ ഞാനൊരു കോളിലായിരുന്ന്
അതെ ആ ആ പിന്നെന്താ രാത്രിയിലത്തെ പരിപാടിയൊക്കെ എന്തായി പണികളൊക്കെ കഴിഞ്ഞോ
പണികള് എനിക്ക് ഉച്ചക്ക് തന്നെ എല്ലാം റെഡിയാക്കി വെക്കല പിന്നെ ര ത്രി ഒരു പണി ഉണ്ടാവലില്ല പിന്നെ അതെ വത്തേക്ക് ആതക്കെ വരുമ്പോ മാത്രം എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ രാവിലെ എല്ലാം കയും
അതെല്ലേ ആ അതാണ് നമുക്ക് ശരിക്കും നല്ലതേട്ടോ നമുക്ക് രാത്രിയോ അല്ലെങ്കില് എന്തെങ്കിലൊക്ക ര രാവിലെണ്ടാവും. എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് ഒണ്ടാക്കാണ്ടാവും പിന്നെതുപോലെ ഉച്ചക്കുണ്ടായ് പിന്നെ വയ്യ്ന്നേരോം കൂടി നമ്മളെന്തങ്കിലും ചെയ്യാൻ നിക്കണ്ട ല്ലേ
ആ അതന്നെ ആകെ കൊറച്ച് സമയം കുട്ടികളെ പഠി പ്പിക്കാൻ കിട്ടണ നേരല്ലേ
പിന്നെന്താ കുട്ട്യളുടെ പണികളൊക്കെ ങ്ങോ സ്കൂള്‌ലേക്കാ പോവ്ണ്ട കുട്ട്യളിപ്പോ
ആ പോണ്‌ണ്ട് രണ്ടാള് പോണ്‌ണ്ട്
അതെല്ലേ ആആ ഇപ്പ അവ്ടെങ്ങിനാ മഴേക്കെ
മഴല്ല്യാട്ട
ആ ഇവട നല്ല മഴയാ
അതെ ആ എപ്പൊ തൊടങ്ങി
മഴ ഇപ്പം കൊറച്ച് ദിവസായിട്ട് ഇപ്പ രണ്ടാഴ്ചയാറ്റ് നല്ല മഴ തന്നെയാ അത് എടക്ക് നല്ലായ് ഇട്ട് മഴ പെയ്യും പിന്നെ നിക്കും പിന്നെ രണ്ടുസം നല്ല വെയിലുദിക്കും. പിന്ന നല്ല മഴയാവും. അപ്പ അത് കാരണി പെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ട് പനിയും ജലദോഷോക്ക പെട്ടെന്ന് വര്ആ അതുകൊണ്ടാന്ന് തോന്ന്ണു പ്പഴ് ആ എനിക്കൊക്ക തീരെ വയ്യാതിരിക്കയായിരുന്നു. ആ പനി ഒക്കെ ഒന്ന് മാറി വന്നിട്ടൊള്ളൂ വീട്ടിലപ്പോ കുട്ടി ക്കായാലും ഓർക്കും ഭയങ്കര പനി അവ്ടങ്ങനെയാ
ഇവിട കൊഴപ്പൊന്നുല്ല്യാട്ടോ ആര്ക്കും അങ്ങനത്ത പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല്യ
ഇല്ല്യ ആ വെയിലാണോ അവ്ടെ
ഇവടെ മഴന്ന് അങ്ങനെ കൊറച്ച് ചാറ്റൽ മഴേണ്ടായിറ്റൊള്ളൂ അങ്ങനെ കാര്യായിട്ടുള്ള മഴണ്ടായിറ്റില്ല
പ്പുച്ചത്തയ്ക്ക് എന്തൊക്കാ ഇണ്ടാക്കിയെക്ക അറിയും ചോറ്ണ്ട് ചോറാണോ വയ്യ് ന്നേരത്തക്കും
ആഹ് അതെ ഞങ്ങ രണ്ടു നേരം ചോറാണ് ചോറ് സ് സാമ്പാറ് പിന്നെ ഉപ്പേരി വെണ്ടക്ക ഉപ്പേരി
അതെ ആ ആ ആ ഇങ്ങനെ മെഴുക്ക്പിരട്ടി പോലെയാണോ ഉണ്ടാക്കാ
ആ ഞാന് വെണ്ടക്ക ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ പോലെ എന്ന് ച്ചാല് മൊളകും മഞ്ഞപ്പൊടീം ഉപ്പൂട്ടിട്ട് വെറുതെ ങ്ങനെ പൊരിക്കും ഫ്രൈ പാനിൽ ഇങ്ങനെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് അതാണ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം
അതെയോ ആ ആ
ഇവിടൊന്നും ഇങ്ങനല്ല ഈ റെസിപ്പി അല്ലണ്ടാക്കാ പക്ഷെ ഇവിടെ ഇങ്ങനെയും മു നല്ല മുരിയിച്ചിട്ടൊണ്ടല്ലോ അങ്ങനത്തെ ഒരു പരിവത്തിലാക്ക്ണതാണ്ര്ക്കിഷ്ടം. ടേസ്റ്റ്ണ്ട് ആ എന്റെ വീ വീട്ടിലൊക്കെ ഇങ്ങനെ ഉപ്പേരി പോലെ സവാള തക്കാളി ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു അധിക ടൈമ് വേണ്ടതിന് വെറുതെ ഒന്ന് റോസ് റ്റെയ്‌ന പോലെ ആണ് ഇണ്ടാക്കാ ആജിസ് ഒരു വാ ട്ടി യെടുക്കൽ മാത്രമേയുള്ളു
ആഹ് എന്റെ അവിടെ അങ്ങനെ തന്നെയാണ് കേട്ടാ തക്കാളി യൂസ് ചെയ്യില്ല നമ്മളതില്
ആതക്കാളി വേണെങ്കി സ്കിപ്പ് യ്യാവുന്നേ ഉള്ളൂട്ടാ
ആ സവാ പ്പിലയും മഞ്ഞപ്പൊടിയും പക്ഷം നന്നായി ട്ട് വടണമെനിക്ക് ഉം ചെറിയ വഴുവഴുപ്പ് പോയികിട്ടണം - അതാണ് എന്
ആ ആവഴു വഴു മാത്രം അങ്ങനെ പോയാ മതി ബാക്കി അത്രന്നെ ഉള്ളൂ
ആ വഴ് വെണ്ടക്കാടെ വഴുവഴുപ്പ് എനിക്ക് ആ ആറ് എങ്ങ് ഇവ്ടെ ആർക്കും അങ്ങനെ അത്ര ഇഷ്ടല്ലാ പഷേ എന്റെ ഒരു ഫ്ര ഫ്രണ്ട് ഇണ്ട് ഫ്രണ്ട് ഇങ്ങനെ വെണ്ടക്ക കൊണ്ടുവരുമ്പോ ഇങ്ങന നന്നായിട്ട് മെഴുക്കു പോലെയിട്ട് കൊണ്ടരുംപ്പോ ഞങ് എല്ലാരും പറയും എന്താടി ഇത് എന്നൊക്കെ ചോദിക്കും പക്ഷെ അം അത് കഴിക്ക്മ്പ നല്ല ടേസ്റ്റ് ആണ് അതെ അവള് കൊണ്ടര് ണേണ് നമ്മ്ടെ വീ ര് ഇണ്ടാക്കണതു പോലെയല്ല അവള് കൊണ്ടരണേ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കാണുമ്പ അത്ര ഇഷ്ടവാറില്ല പഷ് കഴിക്ക് രസം ഇണ്ടാവാറുണ്ട് എന്റെ വീട്ട് കൊറച്ച് ഫ്രൈ അല്ല എന്നാ വഴുവഴുപ്പ് പോയിട്ടുള്ളൊരു വഴറ്റിയ രീതിയിലാണ്
ആ അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഫുഡിനോട് ഒരു പ്രത്യേക ടേസ് ചിരിക്കും എന്ന വെച്ചാല് വേറെ റെസിപ്പി അല്ലേ നമ്മള് ഉണ്ടാ സെയിം മോഡൽ ആവുലല്ലോ എന്തങ്കിലും ഒക്കെ ഒരു ചെറിയ വ്യത്യാസംണ്ടാവുമ്പോ അത് നമുക്ക് ഭയങ്കര ടസ്റ്റ് ആരിക്കും
അതിപ്പം സാമ്പാറ ആയാലും ഇപ്പ നമ്മള് വക്കണ പോലെയയിരിക്കില്ലേരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ രീതി ആയിരിക്കും
ആഹ് അതന്നെ എന്തെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ പക്ഷെ പക്ഷെ അത് നമുക്ക് ഭയങ്കര വേറൊരാൾ ഉണ്ടാക്ക്ണ അതിപ്പോ ഒരു ചെറിയ ചമ്മന്തി ആയ പോലും ഭയങ്കര ടേസ്റ്റി ആയിരിക്കുട്ടോ
ചിക്കൻ കറി അങ്ങനെ തന്നയാണ് ട്ടോ അപ്പൊ ഞാന്റെ വീട്ടിലണ്ടാക്കണ പോലെ ചിക്കൻ കറില്ല ഇവിടെ ഹസ്ബന്റെ വീട്ടിലും ചിക്കൻ കറിയുടെ ടേസ്റ്റേ വ്യത്യാസം വേറൊരു ടേസ്റ്റാ ചിക്കൻ കറിക്ക്
ആ ആ അതെ
ഇവിടെ സവാള നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ കറി വക്ക എന്റെ അവിടെന്ന്ച്ച സവാള അങ്ങനെ വർക്കല്ല സവാളന്നായി വഴറ്റും നന്നായി വഴും ച്ചി എടുക്കുക ചെയ്യാ എന്നിട്ട് നമ്മൾക്ക് തക്കാളി ഒക്കെ ആഡ് ചെയ്തിട്ട് അവിടെ എങ്ങനെയാ
ആ നിങ്ങീ പറഞ്ഞ പോലെയാണ് ഞങ്ങ ഇവിടെ ഉണ്ടാക്കുക എന്നച്ച സവാള വാട്ടി തക്കാളി ഇട്ട് പ ച്ചമുളക് എന്നെച്ചാല് കറി ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാക്ക പലതും പല ഈ റെസിപ്പി മാറുന്നതിനനുസരിച്ച് സാധനം മാറൂട്ടോ ഇപ്പൊ കൊണ്ടാട്ടണെങ്കിൽ ഇപ്പൊ അതേ മോഡല അല്ലോ ഇതിപ്പോ കറിയാണെങ്കിൽ നിങ്ങള് പറഞ്ഞ പോലെ ഈ സവാളവാട്ടി തക്കാളിട്ട് അങ്ങനെ
ഇവിടെ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെയൊന്നും വെക്കില്ലേ ഇവിടെ മിക്ക സമയത്ത് തിമ്മ ഗ്രേവി ആയിട്ടുള്ള ചിക്കല്ല ചേട്ടന ഗ്രേവിയ ആണ് ഇഷ്ടം ഗ്രേവി ഇല്ലാണ്ട് ഫുഡ് കഴിക്കില്ലേ അപ്പ ചാറ് കറിണ്ടെങ്കിലാ ഫുഡ് കഴിക്കാൻ പറ്റുള്ളോ
അപ്പപ്പോരിക്കല ഒന്നുമല്ല
പൊരിക്കലന്ന് പറഞ്ഞാ ചിക്കൻ ഈ എന്തെങ്കിലും ചാ ചിക്കൻക്കറിയുണ്ടെകി ആ ചിക്കൻ ഫ്രൈ ഇണ്ടാവണം ചിക്കൻ ഫ്രൈ ഇപ്പോ വെക് വെക്കുന്ന ദിവസ ആണെങ്കിലേ എന്തേലും ചാറുകറി ഉണ്ടാവണം അത ഞാൻ ഉദ്ദേശിച്ചത് ചാറുകറി മാത്രമായി അതിന്പ്പ ഒരു ഫ്രൈയും കൂടി വേണം അ ഒന്നും പറ്റില്ലെങ്ക ഒരു മുട്ടയെലും അങ്ങനെ ഉള്ളരിത് അതാണ് ഇവിടത്തെ പക്ഷെ എനിക്ക് അങ്ങനെന്നുമല്ല എനിക്കിപ്പം ചി ചിക്കൻ എന്തെങ്കിലും ഇപ്പ ഇത് ഫ്രൈ ചെയ്തതായാലും അത് മാത്രം എനിക്ക് മതി
ആ എന്ന വെച്ചാലേ നമ്മള് വല്ല നമ്മൾ ഒറ്റക്കുള്ളപ്പോ ചിലപ്പോ ചമ്മന്തി മാത്ര മാത്ര നുക്ക് ഭയങ്കരടേസ്റ്റ് ആരിക്കും കൂടുതൽ പണിയടു കണ്ടല്ലോ അല്ലെങ്കിലും തട്ടിക്കൂട്ടുക ഇത്രയും പണിെടുക്കണ്ടന്ന് വിചായിരിക്കു ഇപ്പൊ ആള് കൂടുമ്പോൾ ആല്ല നമ്മളെന്തെങ്കിലു ഒക്കെ വെച്ചിണ്ടാക്കുള്ളൂ റെസ്റ്റെടുക്കാൻ പറ്റാത്ത റെസ്റ്റ് എടുക്കുവല്ലോ
അതെ പിന്നെ ഇവിടെ രണ്ടുപേരായുള്ളേ രണ്ടാളും പന്ന സ്കൂളിക്ക് പോണ കുട്ടികളന്നുംല്ല ചെറിയ കുട്ടികളാ അല്ല ല്ല ഒരു മന ഇപ്പൊ ഒരു വയസായിട്ടുള്ളൂ രണ്ടാമത്തെ മൂത്ത മോൻ മൂന്ന് വയസായി അങ്ങനെ രണ്ടു പേരാണ് ഉള്ളത് മൂത്താൾക്ക് മൂന്ന് വയസ്സ് മറ്റാൾക്ക്
ഇപ്പ എന്റെ കയ്യേ മുറിഞ്ഞിരിക്ക ചിങ്ങ ഉം ചെറുതായിട്ടൊന്ന് കത്തികൊണ്ട് മുറിഞ്ഞു
അതെ ഓ ആ തുണിയൊന്നും വെച്ച് കെട്ടില്ലേ
മുറിവ് ഒണങ്ങണപൊടിയുണ്ടല്ലോ അതിട്ട്ട്ട് ഉം അതില കോ ട്ടൻ തുണിയില് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കാം പഷേ എന്ത് ബ്ല ബ്ലഡ് നിന്ന്ണ്ട് ഇനിപ്പ നടക്കും എങ്ങനെയാക്ക്‌ ആവേ ഇനി ബ്ലഡ് വരുവോന്ന് അറിയില്ല അത്യാവശ്യം നന്നായി മുറിഞ്ണ്ട്
മഞ്ഞപ്പൊടി ഇട്ടിട്ട്ന്ന് ന റാപ്പ് ചെയ്ത് ദോക്ക്
മഞ്ഞൾപ്പൊടി ഇട്ന്നത് നല്ലതാണോ
ആ മഞ്ഞപ്പൊടിട്ടാ ബ്ലഡ് നിക്കും
അതെലെ ആ ഒന്ന് ചെയ്ത് നോക്കാം ആ വീട്ടില്ള്ള മഞ്ഞൾപ്പൊടില്ലാന്നാ അങ്ങനെ യൂസ്
ആ ആ അതെ ഇല്ല മറ്റേതും യൂസ് ചെയ്യാട്ടാ കൊഴപ്പൊന്നുമല്ല
ആആ
ആ അല്ല വേണ്ടന്ന്ച്ചാലെ ചേലപ്പോ മൊളക് പൊടിന്റെ അംശം പെട്ട്
ശരിയാ നല്ല നീറ്റലാരിക്കും വേറെ എന്തങ്കിലും ഉണ്ടോ വല്ല ചുവന്നുള്ളി വെക്കുന്നത് നല്ലതാണോ
അതൊക്കെ കേട്ടിട്ടില്ല ട്ടാ അറിയില്ല പിന്നെ മുറികൂട്ടിന്ന് പറഞ് ട്ടൊള്ള ഒര് ലീഫ് ണ്ട്ല്ലോ അതിന്റെ നീര് പിഴിഞ് ഒഴിച്ചാ ഇല്ലലെ അതറിയ്ണ്ടാവില്ല നീ
പിത്രനേ നന്നായിട്ട് ബ്ലീഡിങ്ങ് ണ്ടായിന്നു കൈന്ന് അങ്ങട്ട് എന്താചെയ്യ്ണെ അയ്ന് ഹോസ്പിറ്റി പോണ്ട വരുവോ ന്നൊക്കെ ആലോയിച്ചിരിക്കായിരുന്നു ഉം പിന്നെ കൊറച്ച് പൊടിയൊക്കെ ഇട്ട് കൊറഞ്ഞു ഇപ്പം ഇല്ല
അതെ ഇനി എവിടെലും വെച്ച് തട്ടുമ്പഴാണോ ബ്ലീഡിംങ്ങ് ഉണ്ടാവ്ണേ
ആ ബ്ലീഡിങ്ങ് ഇപ്പ അപ്പ അപ്പ തന്നെ ഇണ്ടായോള്ളു പിന്നെ ഇണ്ടായില്ല
ആ
ആ മുറിഞ്ഞ ടൈമില് പോയി അത്യാവശ്യം നന്നായിട്ട് പിന്നെ എന്തുട്ട് ചെയ്യാൻ വിചാരിച്ചു വേഗം മുറു ഈ മറ്റേ പൊടി ഇണ്ടല്ലോ പൗഡർ
ആപൗഡർ ഇട്ട് പൗഡർ ഇട്ടാതന്നെ നല്ലം നിക്കല്ണ്ടല്ലോ
അത് അതിപ്പ ഇട്ടപ്പളാണ് നിന്നത്
ആ അതെ ഇനി വരുമ്പോ ഒന്നൂടി ഇട്ട് കൊടുത്താ മതി പ്രശ്നൊന്നുല്ല വെള്ളം കുടിച്ചോട്ടൊ നല്ലോണം
വെള്ളം നന്നായി കുടിക്കാ
ആഹ് വെള്ളം കുടിക്കണം ഷേ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കല്ലേ നമ്മുടെ ശരീരതീത്തെ അപ്പൊ വെള്ളം നല്ലോണ്ണം കുടിക്കണം പിന്നെ കൈടെ തുമ്പ് ഭാഗണോ ഇതായത്
കൈയിന്റെ കൈയിന്റെ നടു ഭാത്തായിട്ട് വെരലിന്റെ
ആ പിന്നെ ത ഇങ്ങനെ താഴ്ത്തി ഇടണ്ട കൈ ഉയർത്തി വെച്ചോ കൂടുതൽ ബ്ലഡ് പൂവാൻ കൂടുതൽ ചാൻസ് ണ്ട് താഴ്ത്തിട്ടാല് ആ അതെ പിന്നെ എന്താ എന്താ ചെയ്യണ
ഇപ്പ വേറെ പ്രത്യേയിച്ച് പണിയൊന്നുംഇല്ല ഭക്ഷണം ണ്ടാക്കല്ക്കെ പ്പ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞു രാത്രിക്ക് ഇനി ച പ്പാത്തിആണ് ണ്ടാക്കാൻ ള്ളത് രാത്രിക്ക്‌ എടക്ക് ചെലവല്ലാ ദിവസോം ഒന്നും ഇല്ല ചപ്പാത്തിക്ക് എന്തെലും വെ പച്ചക്കറി ക് മറ്റേ കുറുമേണ്ടല്ലോ അങ്ങനെ എന്തെലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് എട്ട് മണിവ്ണോട് കൂടിട്ട് ഉണ്ടാക്കിയാ മതി ചേട്ടനൊക്കെ വരുമ്പം
അപ്പൊ കുറുമൊക്കെ ആണെങ്കിൽ ഇപ്പോ ഗ്രീൻ പീസ് ഒക്കെ വെള്ളത്തില്ട്ടക്കണ്ടേ
ആഹ് ഗ്രീൻ പീസ് ഇല്ല്യാ ഗ്രീൻ ബീസ് വെള്ളത്തില് ഇട്ടിട്ടില്ല്യാ ഉം അല്ലാതെ ഉരുളക്കെഴങ്ങും ക്യാരറ്റും വെച്ചിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ ഉരുളക്കിഴങ്ങ്ണ്ടെ കാരറ്റ് ണ്ട് വേറേന്നുല്ല ആ സവാളെണ്ട് വേ
ആഹ് അയ്ശെരി അപ്പ അതില് ഗ്രീൻ പീസ് ഇങ്ങനെ ചേർത്ത് നോക്കിട്ട്ണ്ടോ
ഗ്രീൻ പീസ് ചേർക്കാറുണ്ട് അത് മുൻകൂട്ടി നമ്മള് ഇങ്ങനെ ഉണ്ടാക്കണന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുമ്പോ അങ്ങനെ ഇടും അല്ലെങ്ക പിന്നെ അതു പെട്ടെന്ന് തീരുമാനിക്കു ആ പെട്ടെന്ന് നടക്കുമ്പ വെള്ളത്തിട്ടാലല്ലേ അത് വെന്ത് കിട്ടുള്ളു
ആ അതെ അതെ ആ അല്ലല്ല ഞാൻ ചോറ്ന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ ഞാൻ നിർത്തി രണ്ടു നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കും ചായക്കടി എന്തെങ്കിലും ഉണ്ടാക്കും ഇന്നിപ്പോ ആ അതെ
മൂന്ന് നേരം ചോറ്ന്നെയയാവും
ആ ഹ പണില്ലല്ലോ
ഉം ചോറ് രാവിലെ വെച്ചങ്ങ രാവിലെ അതെ ഞാനേ വിളിക്കാട്ടാ
ആ ഓക്കെ